ആഹ് ഓക്കെ ല്ലേ.
ആഹ്
ഇല്ല ഭക്ഷണം കഴിച്ചില്ല ഇന്നെന്തോ എന്തോ വെശ്ക്കുന്നില്ല. വൈകുന്നേരം മാഗി കഴിച്ചിട്ടുണ്ടായിരുന്നു.
ആഹ് അത് ശരിയാ. ആഹ് ആഹ് ഞമ്മള് കഴിച്ച്.
ച്ചതോണ്ടാന്നാ തോന്നുന്നത്. വെശ്ക്കുന്നില്ല ഇന്ന്. അപ്പ പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ല വൈകുന്നേരാണ് ചായയും മാഗിയും കഴിച്ചെ. പൊതുവേ നമ്മള് വൈകുന്നേരം ചായ കുടിക്കാറില്ല.
ആഹ് കുട്ടികളെല്ലാം ഉറങ്ങിയാ
ആ ഉറങ്ങിറങി-
ആഹ്
അവിടെ എന്ത അവസ്ഥ കഴിച്ചോ
ആ ഇവിടെ കഴിച്ച് കഴിച്ചിട്ട് എല്ലാരും ഉറങ്ങി. ഇല്ല ഉറങ്ങീട്ടില്ല ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം മോൾക്ക് രണ്ട് ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ട്. അന്ന് വാങ്ങിച്ചപ്പം കിട്ടാത്ത ടെക്സ്റ്റ് ബാലൻസ്- സ്കൂള് തുറന്നപ്പോ കൊടുത്തീന്നല്ല ഹലോ
ഹലോ
കേൾക്കുന്നില്ലാ-
ആഹ് ഇണ്ട്ണ്ട് കേൾക്കുന്നുണ്ട്
ഓ സ്കൂള് തുറന്നപ്പോ ഇന്നലെയാ കൊടുത്തത് അപ്പൊ അതൊന്ന് പൊതിടാനുണ്ട് കവർ ചെയ്യാനുണ്ട്. ണ്ട് ഉം ആഹ് ആഹ്
ഇനി മക്കള് ഒറങ്ങണംന്ന്ണ്ടെങ്കി അത് കവറ് ഇട്ടെങ്കിലെ അവര്
ആഹ് അതെ അല്ലെങ്കി പറഞ്ഞോണ്ടേ ഇരിക്കും.
അതെ
ഉം അതെ ആഹ് അയി ഇതും കൂടി കഴിഞ്ഞിട്ട് ടൈം ടേബിള് എട്ത്ത് വെക്കാലോ
അതെ അതെ
ഉം ഈ രാ രാത്രിയി തന്നെ മാക്സിമം എല്ലാ പണിയുംകഴിഞ്ഞിട്ട് കിടക്കണം രാവിലെ ആയികഴിഞ്ഞ തീരെ പണിണ്ട സമയം ഉണ്ടാവുന്നില്ലാലോ
അതെ നമുക്ക് നമ്മുടേതായ പണികളും
നമ്മളതായ അതെ അപ്പൊ പ രാത്രി ചെയ്ത് വെക്കുന്നുണ്ട് ചെറിയ ബേബിയുണ്ട് എനക്ക്
ഓ അപ്പൊ പിന്നെ തീരെ ടൈം കിട്ടൂല
തീരെ ടൈമില്ല അതുകൊണ്ട് ഇപ്പം സ്കൂള് തുറന്നിട്ട് ഇപ്പാന്ന് ബേബി വന്നതിന് ശേഷം ഇപ്പാന്ന ഒന്ന് സ്കൂള് തുറന്നേ ആ എല്ലാം കൂടി ഒന്ന് റെഡി ആയി വരണ അത്രേ ആഹ് അതൊണ്ട് ഞാന
ആ അവർ പോയ
ആഹ് ഒന്ന് സൗണ്ട് ക്ലിയർ ആക്കണേ
കേൾക്കുന്നില്ല
ഇല്ല ഇല്ല എന്തോ ഒരു റേഞ്ച് ഇഷ്യൂ ഉണ്ട്
ഓഹ് നെറ്റ് വർക്ക് ഇഷ്യു ആവാനാ സാധ്യത ഏകദേശം അതെ അതെ
ഏകദേശം നെറ്റ് തീരാനും ആയിട്ടുണ്ടാവും പിന്നെ എല്ലാരും
ആ ഇല്ലല്ല അൺലിമിറ്റഡ് ആണ് അപ്പൊ പിന്നെ ഡാറ്റ തീര്ന പ്രശ്നം വരു
ഓ അതില്ല എന്ന കുഴപ്പല്യ ആ ഹസ്ബൻഡിന് അവിടെ വൈഫൈൽ കോള് വിളിക്കുമ്പോ അങ്ങനെയ ചെല ദിവസങ്ങളില് തീരെ കണക്റ്റ് ആവൂല
അതെ അതെ അങ്ങനെണ്ടാവും കാരണം എന്താന്ന് വെച്ച എന്നാലും ഫ്രീയാവുന്ന സമയത്ത് എല്ലാരും
ആഹ് അൻക്ക് കേൾക്കുന്നില്ലേ എന്ത് കേൾക്കുന്നുണ്ടാ
ഓ കേൾക്കുന്നുണ്ട്
അതെയാ ആ ഒന്ന് ലൗടി ലല്ലല്ലോ ഫോണ്
അല്ല അല്ല ലൗഡ് അല്ല
ആഹ് എന്ന റെയ്ഞ്ചിന്റെ ഇഷ്യു തന്നെ ആയിരിക്കും
റേഞ്ച് ഇഷ്യൂ ആയിരിക്കും എല്ലാരും ഒരേ സമയം യൂസ് ആക്കുമ്പോഴ്ള്ള പ്രോബ്ലം ആയിരിക്കാം
കൂടുതല് എല്ലാരും യൂസാക്കാ
അതെ അതെ എല്ലാരും ഫ്രീയാവുന്ന ടൈമാണെ അതെ
വേറെന്താ
വേറെന്താ നല്ല വിശേഷം സുഖായിട്ട് പോവുന്നെ പിന്നെ ആഹ് അതെ അതെ ഇവിടെ നിന്നിട്ട്ണ്ട് ചെറിയൊരു ചാറ്റിലൊ യുള്ളൂ
ആഹ് ഇത്പ്പോ ചാറ്റ്ലേയില്ല കംപ്ലീറ്റൊ ന്നു ഇല്ലാണ്ടല്ല
ഇവടെ നല്ല മഴയായിരുന്നെന്നും
ഇന്ന് ഫുള്ളും മഴെ ഇന്ന് നമ്മക്ക് ലീ വും ആണ് സ്കൂളും ഉണ്ടായിട്ടില്ല
അതെ അത്
ആഹ് ആഹ് അപ്പം അത് കൊൺ ണ്ട് ഇന്ന് സ്കൂളും ഇല്ല. നല്ല മഴയാ
ആഹ് ഇവിടെ ഒക്കെ സ്കൂൾ ഇണ്ടായിരുന്നു
അതെ അ ന്ന് നമ്മെളെ ഇവ് റെഡ് അലെർട്ട് ആവ്ണോണ്ട് ഇന്ന് ലീവ് പറ
ലീവായി
ആഹ് അപ്പ അത് കൊണ്ട് ഇന്ന് സ്കൂ ആ നാളിം ഇണ്ട് ഇനി ഇതെന്നെയാ നല്ല അവസ്ഥ വൈകുന്നേരം തെ ആവുമ്പോ നമ്മള് കാത്ത്‌ നിൽക്കുവല്ലോ കളക്ടറെ മെസ്സേജ് ഉണ്ടോ നോക്കീട്ട്
സത്യോ ഇവിടെ സ്കൂള് തോറന്നിട്ടിപ്പോ കുറച്ചല്ലായി-
ആ നമുക്ക് ഒരു ശനിയാഴ്ച ലീവ് കിട്ടിട്ട് ഇണ്ട് ഉം ശനിയാഴ്ച പിന്നെ മദ്രസ ആഹ് വ് കിട്ടിട്ട് ഇല്ല ലീവ് കി ട്ടിട്ട് ഇല്ല
ഇല്ല ഇല്ല ഇവെടെ മഴ കാരണം ഇത്രയും ദിവ്സായിട്ട് ലീവ് ഒന്നും ആയില്ല്യാ അതെ അതെ ആകെ ടു വീക്സ് എല്ലാം ആവുന്നുള്ളൂ
ആ അതെ രണ്ടാ ച്ച അത് ഒന്ന് തുടങ്ങി. കുട്ടികൾ ഇനിയെല്ലാം കഴിഞ്ഞ്ഒന്ന് പോവാൻ വേണ്ടി നിൽക്കുന്നേള്ളു.
അതെ ഇവരെ അപ്പക്ക് ആ ലീവിന്റെ കാര്യമല്ല മക്കള്അത് പ്രതീക്ഷിച്ച്നിക്കാണ്. നാളെ സ്കൂള് ഉണ്ടോ നോക്കി എവിടക്കയാ റെഡ് അലേർട്ട് റ്റുള്ളത് നോക്കി അ മക്കള് മോനൊക്കെ വരുന്നത്. എനിക്ക് ഒരു മോ മകനാണെ. അതെ.
ആഹ
അവനെ വൈകുന്നേരായി കഴിഞ്ഞാല് ആ അതെ അതെ മെസ്സേജ് എന്തെക്കെ നോക്കിയേഉമ്മച്ചിയേ റെഡ് അലേർട്ട് എവിടെ ഉള്ളത്‌ യൂട്യൂബില് നോക്കാനും അതിനാണ് അവർക്ക് ക്യ കൃത
ജാഗ്രത ഉണ്ടാവാ.
ആ ഞാൻ പറഞ്ഞ ല്ലേ സ്കൂള് തുറന്നിട്ട് നാല്ദിവസം അല്ലെയായിട്ടു ട്ടുള്ളു. അപ്പേഴക്ക്ഇങ്ങനെ ലീവ് ആയാ ആയാല്
താല്പര്യം ഇല്ല കാരണം ഒന്ന് കുട്ടികള് പോയി പഠിച്ച് ഒന്ന് സെറ്റ് ആയിട്ട് വരിയല്ലേ ചെയ്യുന്നേ? അതിന്റ ഇടയിൽ ഇങ്ങനെ ലീവ് വരുമ്പം പിന്നെയും പിന്നേയുംമടിയാവുക ചെയ്യാ.
അതെ ചെ ചെറിയ കുട്ടികളോടെക്കെ ആവുമ്പോഴേ പ്രത്യേകിച്ചു അങ്ങനെയാണ് കാരണ അവരൊന്ന് ചാലു ആയി വരുന്ന സമയമാവുമ്പം
പിന്നെയും ഒരു ബാക്ക് റ്റു വെ ക്കേഷൻലേക്കന്നെപോകും.
ആ അതെ അതെ ഇപ്പൊ ഇനി ഇങ്ങനെ പൂവുവാണെന്ന ണ്ടെങ്കില് നല്ല മഴയാണല്ലോ നമ്മുടെ ഇവിടെ ഇവിടെക്കെ കുറവാട്ടോ മഴ. അതെ അതെ മറ്റു സ്ഥലങ്ങളിലൊ നല്ല മഴയും വെള്ളപ്പൊക്കത്തിന്റെ സാധ്യത കാരണാവസ്ഥയിലൊക്കെ നിൽക്കുമ്പോഴേ ഇപ്പം പഴയ പോലല്ല അപ്പൊ നമ്മളൊക്കെ സ്കൂള് പോയുന്ന സമയത്ത് എത്ര മഴ പെയ്താലും വെള്ളപ്പൊക്കം വരുന്ന ഒരു സിറ്റുവേഷൻ വരുന്നില്ലല്ലോ?
ആ അതെ പിന്നെ നമ്മള് പോവുന്ന പോലെ നടന്നിട്ടൊന്നു അല്ലാലോ കു ട്ടികൾ പോവുന്ന വണ്ടിയിലെല്ലല്ലേ അതോണ്ട് കൊറ്ച്ചൊരു സമാധാനണ്ട് കൊ സ് സൈഫാന്നല്ലോ നമ്മളെല്ലാ വെള്ളപ്പൊക്കെല്ലാണ്ടായാല് ആ വെള്ളത്തിലൂടെയും ഇങ്ങനെ എ ത് വെള്ളം കെട്ടി നിന്നാല് നമ്മള് കൊടയും പിടിച്ച് അങ്ങനെ പോവണ്ടി വരും
അതെ അതിലൊക്കെ കളിച്ച് നമ്മളൊക്കെ ആ പക്ഷെ അന്ന് ഇത്ര പേ ടില്ലായിരു
അതെ ഇപ്പഴാണ് ഭയ ങ്കര പേടിയും ഇപ്പഴാന്ന് ഇങ്ങനെ അപകടങ്ങളും കൂടുതലേ
അതെ കൊറച്ച് ഓവറായിട്ട് മഴ പെയ്താലേ പിന്നെ പേടിയാണ്. വെള്ളപ്പൊക്കവും എന്തൊക്കോ കാലാവസ്ഥയാണല്ലോ ഇപ്പോ പഴയ പോലല്ല. ഇപ്പ പണ്ടൊക്ക എത്ര മഴ പെയ്താലും ഇതുപോലെ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊന്നും വര്
ആ അതന്നെ
ഇപ്പരു ആ എട്ടൊൻപത് വർഷായിട്ടാണ് ഇങ്ങനെ വര് അതെ എന്തെ കൊറച്ച് മഴെ വരുമ്പോ പെയ്യുമ്പോക്കെന്തായേ അവിടെ ഇവിടെക്കെ വെള്ളപ്പൊക്കായി അതെ അതെ കാരണം മ നമ്മള് മനുഷ്യമാരേതോണ്ടന്നെ ആയിരിക്കാ കാരണം ഇള്ള മരങ്ങളൊ ക്കെ വെട്ടി നശിപ്പി ച്ചെ വെള്ളൊന്ന് ഭൂമീക്ക് തങ്ങി എറ
എല്ലാട്ത്തും വെട്ടി നശിപ്പിച്ച് ബിൽഡിം ങ്ങല്ലാം കെ
ആ അതെതെ ആ അതെതെ പാറക്കെട്ടുകളോ കാര്യങ്ങളോ ഒന്നു ല്ല എല്ലാം നശിപ്പിക്കാണ് അതെ അതൊണ്ടൊക്കായിരിക്കാം കാരണത് നമ്മളൊക്കെ പഠിച്ച സമയത്ത് ഫുൾടൈം മഴായിരിക്കും ആ
ലായാലും മിന്നല് തട്ടലായാലും അങ്ങനെ ത്തെല്ലാം ഒരുപാട് അതുകൊണ്ട് ഭയങ്കര പേടിയായിരിക്കും
അതെ ഇപ്രാവശ്യം ആണെങ്കില് തുടക്കത്തി തന്നെ നല്ല ഇടി മിന്നലും കാറ്റൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിലെ മറ്റെത് അതെ അതെ മൂന്നാല് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇടിമിന്നെ ഇണ്ടാവാറ്
ആ മിന്നലായിട്ട് നാലു കുട്ടികളും മരിച്ചിട്ടുണ്ടല്ലോ
മരിച്ചു അതെ അതെ
എന്താ
ഇപ്പൊ പേടിയാണ് അതെ അതെതെ പറയാനുള്ളൂ പേടിയാണിപ്പോ പഴയ പോലല്ല്
എല്ലാം പഴയ പോലത്തെ കാലെയല്ല എല്ലാം കൊണ്ടും പേടി തന്നെയാണ്
ആഹ് എല്ലാം കൊണ്ടും പേടി
ഞാൻ പിന്നെ അങ്ങനത്തെ വാർത്ത നമ്മള് ദിവസവും കേട്ടോണ്ടിരിക്കുന്നത് അങ്ങനത്തെ വാർത്ത കളാണല്ലോ അങ്ങനെയായി ഇങ്ങനെയായി സാധാരണ നോർമൽ ആയിട്ടുള്ള ത്തികള് കുറവല്ലേ
ഉം ഇന്നത്തെ ജനറേഷനെ അങ്ങനെ പക്ഷെ കാലാവസ്ഥയും അത്പോ പോലെ തന്നെയാണ് ഇപ്പോപോകുന്നത്
പിന്ന
പിന്നെന്താ നല്ലതന്നെ
വേറെ എപ്പൊ ഉറങ്ങാൻ ലേറ്റ് ആവുവോ
ഇല്ലില്ല ഞാൻ പെട്ടെന്നു ഉറങ്ങും മോനൊറങ്ങിപ്പോ അവനെ ഉറങ്ങിഴിഞ്ഞ അപ്പ തന്നെ ഞാൻ ഉറങ്ങും ചിലപ്പോ ഞാൻ ആദ്യം ഉറങ്ങും പിന്നെ അവനെ ഉറങ്ങുവ അതാ അവസ്ഥ അതെ ഇങ്ങനെ നമ്മള് വിളിക്കാന്ന് പറഞ്ഞപ്പോഴ ഇങ്ങനെ സംസാരിക്ക് സംസാരിച്ചിട്ട് ഉറങ്ങാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിന്നതാ നേരത്തെ നീ നേരത്തെ നീക്കണം മോന്ക്ക് അഞ്ചേമു മുക്കാലാവുമ്പക്ക് മദ്രസ പോണം ഉം അപ്പൊ അവന് നേരത്ത് ഒറങ്ങും അവനൊറങ്ങി കഴിഞ്ഞാ ആറ് മണിയാവുമ്പോ മദ്രസ സ്റ്റാർട്ടാവും
ആറ് മണിയാ
ആഹ് ഇവിടന്ന് കൊറേ അങ്ങോട്ട് പോവാനിണ്ട് മദ്രസിന്റെ അവട്ക്ക്
ആഹ് അപ്പൊ എത്ര മണിക്കാ പോവാ
അഞ്ചെ നാപത്തഞ്ച് ആവുമ്പോ ഇവിടന്ന് പോകും
പോകും ആ അത് ശെരി ആഹ്
അപ്പൊ പിന്നെ നമ്മള് അഞ്ചര അഞ്ച് മണി അഞ്ചേ അഞ്ചൊക്കെ ആവുമ്പേക്ക് നീച്ചാലാണ് അവനൊര് അഞ്ചേ ഇരുപത്തഞ്ച് ആവുമ്പേക്കെങ്കിലും വിളിച്ചുണർ ത്താൻ പറ്റുള്ളൂ
ആഹ്
അത്രേം സമയം അവരെ വിളിക്കണം ഇല്ലല്ല എഴുന്നേൽക്കെ ഇല്ല ഇനിപ്പോ വിള ച്ചത് ഏഹ് ഉണർന്ന് കഴിഞ്ഞാ തന്നെ അറിയാത്ത പോലെ ബലം പിടിച്ചവടെ കിടക്കും
ആഹ്
പിന്നെ ഉരുട്ടി ഉരുട്ടി എഴുന്നേ
ആഹ് ഒന്നാമ
അപ്പൊ മഴ ആവുമ്പോ അതെ അതെ ആഹ് അതെ ഇവിടന്ന് കുറേ അങ്ങോട്ട് പോവാനിണ്ട് മദ്രസേ ക്ക് കുറച്ച് ലോങ്ങാണ് തൈ സൈക്കിൾലാണ് പോവാ
ആ ആ ആ
അപ്പൊ നയിറ്റ് ഒക്കെ സെറ്റായി വന്ന പിന്നെ മഴയൊക്കെ ആണെങ്കി കോട്ടും കാര്യങ്ങളും ഒക്കെ അങ്ങനെ സെറ്റ് ആവുമ്പേക്ക് വീണ്ടും വീണ്ടും ടൈം ഇങ്ങനെ ഓട് അല്ലേ നമ്മളെ വെയിറ്റ് ചെയ്യുന്നില്ലല്ലോ ആഹ്
ഭയങ്കര പോക്കല്ലേ
അതെ അതെ നമ് നമ്മള് എണീറ്റ് അവനെ വിളിച്ച് വിളിച്ച് ഇതാവ് അപ്പൊക്കന്നെ അഞ്ചേ ഇരുപത് ആവും അപ്പൊ എന്റെ അടുത്ത് പറയാ അഞ്ചേ ഇരുപത്തഞ്ചായിട്ട് നീറ്റോളാം
ആഹ്
പിന്നെ നമ്മള് ഫോണ് പിടിച്ച് അഞ്ചെ ഇരുപത്തഞ്ച് ആവുന്നത് ഇങ്ങനെ നോക്കി നിക്കണം
ആഹ് അത് ശരി
ഉം അങ്ങനെയാണ്
പിന്നെ സൈക്കിളെല്ലാം ഓട്ടുമ്പോ
എങ്ങനാ
ശ്രദ്ധിക്കണം സൈക്കിൾലെല്ലാം പറഞ്ഞു വിടുമ്പോ
ആഹ് അതെ അതെ പേടിയാണ് പക്ഷെ വേറെ നിവൃത്തിയില്ലേനും ഇവിടന്ന് മക്കളൊക്കെ സൈക്കിളിലാ പോവുന്നത് അതെതെ കൂടെ കൂ കുട്ടികള്ണ്ട്
ആ
ആ
അപ്പം പിന്നെ ആ പ്രശ്ന ഇല്ല വണ്ടി സൗകര്യം നിർബന്ധായിട്ട് വാണോല്ലോ
അതെ അതെ
പിന്നെ മക്കളെല്ലാം പോയിട്ട് ആ മക്കളെല്ലാം പോയിട്ട് വരുന്നവരെ നമ്മക്ക് ഭയങ്കര ടെൻഷനാണല്ലോ
അതെ അതെ ടെൻഷനാണ് ഏഴരാ ഏഴേ മുക്കാലാവുമ്പോക്ക് വീട്ടിക്ക് തിര്
ആ അതന്നെ
ആ ആ ന്നാ ശെരി ട്ടാ ഒരു കോള് വരുന്നുണ്ടേ ആ ഓക്കെ